ഉം എന്തുവാ പരിപാടി
ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവ
ആണല്ലേ പിന്നെ മഴയൊക്കെ ഉണ്ടോ
മഴയൊക്കെയൊള്ള് അവിടെയോ മഴയൊണ്ടോ
ആഹ് മഴയൊക്കെ ഒണ്ടടീ മഴയ്ക്ക് മുന്നേ ഇനി പോയി കുളിക്കണം
ആന്നല്ലേ ആഹ് ഞാൻ കുളിച്ചടി ഞാനിന്നൊരു ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ട് കുളിച്ചു
ആണോ നീ എന്താ ഹെയർപ്പാക്ക ഇടുന്നെ
ഞാൻ ഇടുന്നാണങ്കില് തലയില് ഇങ്ങനെ ഡാൻട്രഫ് ഉണ്ട് കേട്ടോ
ആഹ് എനിക്കും അതെ
അ ആഹ് അങ്ങനെ മറ്റേഇല്ല മേപ്പല ഇണ്ടല്ലോ അത് ആഹ് അരച്ച് തേച്ചാരന്ന് അതിന്റെ നീരെടുത്തിട്ടൊക്കെ ആഹ്
പേസ്റ്റിന് നല്ലതാ ഞാനും കണ്ടിട്ടുണ്ട് നൊക്കെ നല്ലതാണ് ഇവിടെയാണെങ്കിൽ പിന്നെ എണ്ണ കാച്ചും അതായത് നമ്മൾ ആ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ മില്ലീന്ന് മേടിക്കുന്ന അതില് അതില് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴയും പിന്നെ ചെമ്പര ത്തിയിലെയും പേരയിലെയും പിന്നെ കറിവേപ്പില ചില ഉലുവ തലേ ദിവസം ചേർത്തിട്ടത് അങ്ങനെ ഉള്ള ഈ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനം കൂടി ഇട്ടിട്ട് എണ്ണ കാച്ചണം എന്നിട്ട് അത് തലയിൽ തേക്ക്
അങ്ങനെ എന്നൊന്നും തേക്കാറില്ല ആഴ്ചയില് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തേക്കും എന്നിട്ട് അപ്പം തന്നെ ഷാമ്പൂ ഇട്ട് കളയും ചെയ്യും പക്ഷെ അത് നല്ലതാ നമ്മുടെ മുടിയൊക്കെ ഹെയർ കെയർ ചെയ്യനെ പിന്നെ എന്റെ പ്രശ്നവെന്ന് വെച്ചാല് ശരിക്കും ബാഡ്രോ കൊണ്ട് പിന്നെ ഞാൻ
ആഹ് ഹം
അല്ലാണ്ടുള്ള ബാക്കികളെക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിട്ടും ഒന്നും ഇത് മാറുന്നില്ല പിന്നെ എനി ക്ക് ഇപ്പം തോന്നുന്നു ഞാനൊരു വീഡിയോയിൽകണ്ട് നമ്മളിപ്പം ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ താരൻ തലേല് വരുവെന്ന്. അപ്പൊ എന്തെങ്കിലൊക്കെ പോയിന ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണന്ന് തോന്നുന്നു.
എടി ഇത് നമ്മള് ചിലപ്പോ വൈറ്റമിൻസിന്റെ എന്തെങ്കിലും കുറവ് വരുമെങ്കിലോ പ്രോട്ടീനി എന്തെങ്കിലും ഒക്കെ കുറവ് വരുവാണെങ്കിലും ഇതുപോല ആഹ് ട്രാൻ ട്രിപ്പും അതുപോലെ തന്നെ മൂടി കൊഴിച്ചിലൊക്കെ വരും.
ആണല്ലേ? എനിക്കിപ്പ അങ്ങന ഉണ്ട്.
ആഹ് ഈ തൈറൊഡിന്റെ പ്രശ്നഒക്കെ ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ നല്ലതുപോലെ വരും എനിക്ക് ഒണ്ടാരുന്നു ഇപ്പൊ തൈറോയ്ഡ് ഒക്കെ നോർമൽ ആയപ്പോത്തേക്കും ഇപ്പം മുടിപൊഴിച്ചിലൊന്നും അങ്ങനെ ഇല്ല.
എനിക്ക് തൈറോയ്ഡൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്ന പിന്നെ ഇതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല ഒരിക്കലങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അവര് കുറച്ച് ഗുളികയും ഗുളികയോ ഈ ആ ഷാമ്പൂ ഒക്കെ അവരിങ്ങനെഎഴുതി തന്നായിരുന്നു മെഡിക്കൽ സ്റ്റോറിന്ന് മേടിക്കാൻ പക്ഷെ അതൊന്നും യൂസ് ചെയ്തിട്ടോന്നും ഉം ഒരു മാറ്റോം ഇല്ല പിന്നെ ഞാൻ യൂട്യൂബില് കണ്ട് കൊറെയൊക്കെ റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കിട്ടും മാറ്റഇല്ല. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറിന്റെ വീഡോയിൽക്കണ്ട് എല്ലർ ക്കും താരൻ വരുന്നത് ഒരേ പ്രശ്നം കൊണ്ടായിരിക്കില്ല പലർക്കും പലതായിരിക്കും അപ്പ നമ്മള് ഡോക്ടറിനെ കണ്ട് ഓരോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിന് വേണ്ടി ഉള്ള ടാബ്ലെറ്റ്സ് കഴിക്കുകെം അങ്ങനെഓക്കെ ചെയ്താല് ചിലപ്പോ വിറ്റാമിൻ ഡി യുടെ ഡെവിഷസിയോ, പി സി യോ ഡിഒക്കെ ഉള്ളവർക്കും ഇതൊക്കെ വരാം പക്ഷെ എനിക്ക് അങ്ങനെന്നുള്ള പ്രശ്നഇല്ലെന്നാ തോന്നുന്നത് എ ടെ ചെയ്യാനൊന്നും പറയത്തില്ലല്ലോ? അപ്പ ഞാൻ വിചാരിക്കുന്നേഎന്തായാലും പോയി ഹോസ്പിറ്റലിൽ കാണിക്കാന്നാ. പിന്നെ ഞാൻ അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നേ നല്ല താടി ഇതിന്റെ കാരണം എന്തുവാന്ന് അറിയാല്ലോ? പലർക്കും പലതറിയും സൺ വരുന്നത് ചിലര് ഹോമിയിലൊക്കെ കൊണ്ട് കാണിക്കാറുണ്ട്.
ഹോമിയോ നല്ലതാണോ?
നല്ലതാണാന്ന് വെച്ചാൽഎനിക്ക് ഞാൻ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയത്തില്ലടി പക്ഷെ പോയൊര് ഓക്കെ പറയും നല്ലആണന്ന് എനിക്ക് പക്ഷെ ഞാൻ മറ്റേ എനിക്കിങ്ങനെ ഫേസില് പിമ്പിൾസ് ഇങ്ങനെ കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ ഡർമറ്റോളജി സ്‌നെ കൺസൾട്ട് ചെയ്താരുന്നു.
ഉം അതെങ്ങനെ ഉണ്ടായിരുന്നു?
അത് നല്ലയിരുന്നു അവരുടെ പോയി കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല മാ മാറ്റം ഉണ്ടാരുന്നു ഫേസ് പിംമ്പിൾസ് ഒക്കെ ഇപ്പം അങ്ങനെ വ അധികം അങ്ങന വരാറില്ല പിന്നെ ഉള്ള നേരത്തെ വന്ന പിമ്പിൾസിന്റെ മാർ മാർക്കൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ അവര് പിന്നെ ഇതുപോലെ ഒരു ഡാൻഡ്രിഫിന്റെ ഷാമ്പൂ ഒക്കെ തന്നിട്ടുണ്ടാരുന്നു. എന്തുവാ എ കെറ്റാ സ്കാസറോ അയാൾ അത്ര കണ്ടാ സാനം. അങ്ങനെ ആണ് അതിന്റെ ആ ഷാമ്പു നമ്മള് ഏ വീക്ക്ലി ഏ ടു ടൈംസ് യൂസ് ചെയ്യണം. ഈ നമ്മുടെ ഡ ഡാൻട്രിപ്പ് നല്ല പോലെ മാറ്ന്ന വരെ. പിന്നെ മാറി ആ ഈ ഷാംമ്പൂ.
ഉം.
പിന്നെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മള് വീക്ക്ലി വൺസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം ഇത് അങ്ങ് നിർത്താൻ പാടില്ല നമ്മക്കി ഡാൻഡ്രഫ് എന്ന് പറയുമ്പോ മൊത്തത്തിൽ അങ്ങ് പോത്തില്ലല്ലോടി. ഇങ്ങനെ അത് നമ്മള് പിന്നെ അതില് ഏ കുറെ നാൾ നമ്മള് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അത് പോയിട്ട് പിന്ന കുറേ നാൾ കഴിയുമ്പോ നമ്മ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഇരുന്ന് കഴിയുമ്പോ അത് പിന്നെ വരും
നീ ഏതിന്റെ ഷാമ്പ് വരും യൂസ് ചെയ്യുന്നേ?
എന്തോന്റെ പേര്? കെട്ടകേണസോലോ, അങ്ങനെ എന്തോ ഒരു സാധനം. ഞാൻതിന്റെ ഫട്ടോ വേണെങ്ങ- അയച്ച് തരാം.
ആഹ ഫോട്ടോ അയച്ച ഇപ്പടി, എന്തായാല ഒന്ന് ഹോസ്പിറ്റലും- കാണിച്ച എന്തായാലും അതിന്തേയ് ഫോട്ടോ അയച്ചു- അത് അഫോർഡബിൾ- ആയിട്ടുള്ളണോ? അത് നല്ല റേറ്റ് ഒക്കെ ഉണ്ടോ? ആ ഷാംമ്പൂവിന്.
അത് ഇരുന്നൂറ്റി സംതിങ് അവിടെ. ററ്റ് എരുന്നൂറ്റി എത്ര കണ- ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോ? അങ്ങനെ എന്തോ? വണ്ടിയ തോന്ന വരുന്നത് റേറ്റ്.
അപ്പൊ നീ അന്ന് ഡോക്ടർ പറഞ്ഞ- ആ സ്കിൻ കെയറിന്റെ അതൊക്കെ എല്ലാം നീ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ? അതോ-
ഇപ്പോ നീ വേറെ പ്രോഡക്റ്റ്- ആണോ എല്ലാം യൂസ് ചെയ്യുന്നത്?
ഇപ്പം ഞാൻ എല്ലാം വേറെ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സൺക്രീന ഒക്കെ- എനിക്ക ഇപ്പം അത് അഫോർഡ്- ചെയ്യാൻ പറ്റുന്നത്. ട്ടാ അന്ന് ഡോക്ടർ വന്നത് എണ്ണൂറോ, എഴുന്നൂറോ ഒക്കെ ആയിരുന്നു റേറ്റ്.
ആഹ അത് ശരിയ അപ്പം ഡോക്ടറ ഒക്കെ സജെസ്റ്റ് ചെയ്യുന്നത്, അത്രേയും ക്വാളിറ്റി ഉള്ളതരിക്കും.
ആഹ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം, സ്റ്റെംസ്ണ് ഈ നമ്മള്, ഡെർമറ്റോളജിജിസ്റ്റ് കാണാൻ- പോയാല് കൈയിൽ നല്ല കാശുംവേണം.
ആ അവരുടെ ഫീസും അതുപോലെ ആവത്തില്ല? നീ പ്രൈവറ്റിലാണോ, പോയ ഗവൺമെന്റിലാണോ?
ഓ ഫീസ് പ്രൈവറ്റില അവിടെ- പോയിട്ട് അവർക്ക് നാനൂറ്- രൂപയാണ് ഫീസ് എന്ന്.
ഉ ആ റേറ്റ്ന ആകുമ്പോ ഒത് ആവും, പിന്നെ അവര് സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഒറ്റ മേടിക്കുക അതെല്ലാം കൂടി- അത്യാവശ്യം നല്ല പൈസയാകവും.
അത സ്കിന്നിന് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും. അല്ലായത് സ്കിന്നിന്റെ എല്ലാം നമ്മുടെ ഇതുപോലെ മുടിക്കാണെങ്കിലും, സ്കിന്നിനാണെങ്കിലും ഒക്കെ പോകുമ്പോഴേ- ഈ ഡെർമറ്റോളജിജിസ്റ്റ് കാണെങ്കഈ കയ്യിൽ നല്ല വയസ്സില്ലാെ പോകവാൻ പറ്റത്തില്ല.
നമുക്കൊരു ജോലിയൊക്കിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക ഇതൊക്കെ- ചെയ്യാൻ പറ്റും അല്ലാതിെരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള്ൾ പിന്നെ ഞാൻ- പിന്നെ അതുകൊണ്ട് പിന്നെ- പോണ്ടന്നൊക്കെ വെച്ചിട്ടി പിന്നെ- ഞാനിവിടെ. ഈ ചെമ്പരത്തി താളിയൊക്കെ തലൽ യൂസ് ചെയ്യും അതൊക്കെ നല്ലതാന്ന് ഇങ്ങനെ പണ്ടുള്ളവര് എന്നന്നെ പറയുമല്ലോ.
ആഹ ചെമ്പര താളിയൊക്കെ- നല്ലതാണ് പക്ഷെ, പെട്ടെന്ന്ന്ന നമ്മളിങ്ങനെ നല്ല പോലെ അത്- ഒരു കണ്ടിന്യൂറ്റി വേണം. ഇങ്ങനെ അത് യൂസ് ചെയ്ത്, യൂസ് ചെയ്ത് വന്നാലേ നമ്മുടെ നല്ലപല്ല- മാറത്തുള്ളൂ.
അത് ശരിയാ നമ്മള് നമുക്കൊരു കൺസിസ്റ്റൻസി നടത്തില്ല. നമ്മളിപ്പോ എന്തായും- യൂസ് ചെയ്യുവാണെങ്കിലും, വല്ലപ്പോതും അല്ലെങ്കിൽ യൂസ്- ചെയ്തിട്ട് പിന്നെ അങ്ങനെ. എടുക്കും പക്ഷെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട്. എന്നും ഇങ്ങനെ യൂസ് ചെയ്താൽ, മാത്രമേ അതിന്റെ ഫലം നമുക്ക്, കിട്ടയുള്ളൂന്ന് തോന്നുന്നു.
ആന ഈ ഹോം റെമിഡി ഐറ്റംസ് ഒക്കെല്ല അങ്ങനെ, പിന്നെ ഈ- നെല്ലിക്ക കഴിക്കുന്ന നല്ലാന്ന് പറയും മുടിക്കട്ട.
ആഹ് നെല്ലിക്ക നല്ലന്ന് ഞാനും കേട്ടു, ഞാന അങ്ങനെ ഒരിക്കി- ഇങ്ങനെ നെല്ലിക്ക മേടിച്ചിട്ട്- അത് മിക്സിയിലിട്ട് അരച്ച് അതിന്റെ സ്റ്റാർച്ച് എടുത്ത് ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ട് എല്ലാ- ദിവസവും രാവിലെ ചൂടു വെള്ളത്തിൽ- ന്റെ കൂടെ ഒരു ക്യൂബ് ഇട്ടിട്ട്- കുടിക്കുവായിരുന്നു. അത് മാറ്റ- ണ്ടോ ഒന്നും എനിക്കറത്തില്ല. കാരണം നമ്മ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണ്ടേ, ഞൻ ആദ്യം ഒരു വട്ടം ചെയ്തിട്ട, പിന്നെ അങ് സ്റ്റോപ്പ് ചെയ്ത്. പക്ഷെ മിക്കുള്ളവരും പറയുന്ന നെല്ലിക്ക് നമ്മൾ അങ്ങനെ ചെയ്ത. നല്ലയായിരിക്കും ഞാൻ പിന്നെ ഇടക്ക് നെല്ക്കക്ക് എനിക്ക് പച്ചക്കക്ക് കഴി ചേർക്കക്ക് ഇഷ്ടല്ല. അപ്പ ഞാൻ നെല്ലിക്കക്ക് ഉപ്പിലിട്ട് കിട്ടും. എന്നിട്ട ഈ ഇടയ്ക്കടക്ക് ഓര നല്ലിക്കടും കഴിച്ചു.
ആ അങ്ങനെ കഴിക്കണ്ടെങ്കിൽ നല്ലതന്ന് പറയായും.
നല്ലക്ക് ഞാനും കേട്ടിട്ടുണ്ട നല്ല ഉം. പിന്നെ ഈ- കറിവേത്തിലേ അതുപോലെഈ- മുടിക്കൊക്കെ നല്ലതണ ഇങ്ങനെ കേട്ടയിട്ടുണ്ട്.
ലിവേക്ക് യ ഉലിവ പാക്ക് കൊണ്ടില്ല.
ആഹ് ഉലുവ തലേ ദിവസം വെള്ളത്തിട്ട് കിട്ടിന്ന് കുതിർച്ചിട്ട് അത് അരച്ചു തേറ്റുന്നു, അതെനിക്ക്ന്ന്. താരനും നല്ലൻ തോന്നില്ലേ, പിന്നെ ഉലിവ ഫേസിനും നല്ലണ് തോന്നുന്നു.
ആഹ തത് താരന പേസ്നൊക്കെ നല്ലതാവുലോ ഈ പയറു പൊടി താരന് നല്ലന്നാടി പറയുന്നത് ആ തയർ ഏ പയർ പൊടിയും തൈര്ണ്ടല്ലോ
ആഹ
തൈര് നല്ലതാണ പറയുന്നത് താരം പോ
ആ് തൈരും മുട്ടയക്ക ഇന്നൻ കേടുന്നു പക്ഷെ തൈരോട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല
പയറുപൊടി നല്ലതാ
ആണല്ലേ അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണമായിരരുന്നു അതൊക്കെയുമ്പോ നമ്മുടെ വീട്ടിലെപ്പ അവൈലബിൾ ആയി ള്ള സാധനങ്ങളാണല്ലോ
അതാ
പിന്നെ ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്യും കഞ്ഞിവെള്ളം പക്ഷമുടി വളരാനൊക്കെ നല്ലത എന്നാ പറയുന്നത് അങ്ങനെ ഞാൻ കഞ്ഞോള്ളേ യൂസിലി
സ്കിന്നിനും നല്ലതാന്നാ പറയുന്നത് പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല കിന്നിലോട്ടന്ന് സ്കിന്നിനെ
ആ ആണ കഞ്ഞി വെള്ളം സ്കിന്ന് അത് കഞ്ഞിവെള്ളത്തിന് ആ ഒരു പാറ എടുത്തു സ്കിന്നിൽ വെക്കുന്നുന്നത് നല്ലയാന്ന് കേട്ടിട്ടണ്ട് അതിന്റെ കൂടെ മഞ്ഞൊിയ ഒക്കെ മിക്സ് ചെയ്തിട്ട്
ആണല്ലേ
ഉം അതുപോലെ പാലിന്റെയും ഇതുപോലെ പാടയിലും നമ്മള് മഞ്ഞൾപ്പൊടി മിക്സി എടുത്ത് ഫെ സിൽ അപലൈ ചെയ്യുന്ന കുരുവൊക്കെ പോവാനൊക്കെ നല്ലാണ് കേട്ടിട്ടുണ്ട്
ആഹ ഞാൻ ഇടക്ക് ഇങ്ങനെ ഇത് പാല് വെച്ചിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യും
ഉം അത് നല്ലതാണ് എനിക്കൊന്ന ഇപ്പം ഈ ഓയിലി ഇപ്പ തലൽ ഇങ്ങനെ ഓയിലി ആണോ ഡ്രൈ ആണോ എന്നൊക്കെ ഉണ്ടല്ലോ
ആ
തല അപ്പം ചിലൾക്ക ഫേസിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഓയിലി സ്കി ഉള്ള ഒരു പാല് യൂസ് ചെയ്യണം ഡ്രൈ സ്കിന്നള്ള ഒരു തൈര് യൂസ് ചെയ്യണം അത് തിരിച്ചാണോ അങ്ങനെ എന്തോ കൊണ്ടല്ലോ
അങ്ങനെയുണ്ട് പക്ഷെ എല്ലാവാരും പറയുന്ന ഓയിലി സ്കിന്ന ആര് പാല് യൂസ് ചെയ്താ പറയുന്നത് പക്ഷെ എനിക്ക് പാല് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല
ആണല്ലേ ആ അപ്പൊ തൈരാണ് ഓയിൽ സ്കിൻ പറയുന്ന അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്
ആ അങ്ങനെ പറയും പക്ഷെ എനിക്ക് ഇത് പാൽ ഇതുവരെ യൂസ് ചെയ്തിട്ട് കുഴപ്പന്ന
ഉ അപ്പം പിന്നെ ഓരോക്കിപ്പൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോം നമ്മള പിന്നാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ അോക്കെ ആയി പോകുന്നായിരിക്കും അപ്പൊ
ആഹ അതായിരിക്കും
നീ ഇടക്ക് മുടിയൊക്കെ വെട്ടീന്ന് പറഞ്ഞിട് ഇപ്പം പിന്നെ വളർന്നോ
വളന്ന വരുന്നു അതെങ്ങനൊയിയിരിക്കുമ്പ എന്തെങ്കിലുമൊക്കെ കുരു കുറിപ്പ് കത്രിക കാണുമ്പോ എന്റെ കണ്ട്രോൾ പോകും സ്വന്തമായിട്ട വെട്ടിയത്
പക്ഷെ അത് നീ എന്തോ വീ കട്ടോ സ്റ്റെപ്പ് കട്ടോ അങ്ങനെ എന്തോ ഒരു ഇതല്ലേ വെട്ടിയത് അന്ന്
ആ് സ്റ്റെപ്പ് കട്ടെ ഇടയ്ക്ക് വെച്ച അങ്ങെ റീൽസ് എന്താ വെച്ച് സ്ക്രോൾ ചെയ്തപ്പോ കണ്ടതാ
പക്ഷേ നിനക്ക് അത്യാശ്യം നല്ലായിരുന്നു അന്ന ഫോട്ടോ ഒക്ക ഇട്ടിരുന്നപ്പ
ആ അത് കുഴപ്പില്ലായിരുന്നു ഇപ്പൊ വളർന്നു ചെറുതായിട്ടൊക്കെ
നിന്റെ മുടി പെട്ടെന്ന് വളരുന്ന മുടിയാ
ആ വളരും പെട്ടെന്ന് വളരും
എന്റെ മുടി പക്ഷേ വളരാൻ കുറച്ച് പാടുപോലെ തോന്നി പിന്നെ ഇപ്പം താരനും മുടിവീച്ചലൊക്കെ ആയതുകൊണ്ട് ആകെ പ്രശ്നമായി ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ട് നോക്കാം
ആ് അതന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിക്കോ എന്തായാലും ഈ റെമഡീസ് ഒക്കെ നോക്ക എന്നാലും ഹോസ്പിറ്റലും കൂടെ പോയന്ന് ചെക്ക് ചെയ്യുമ്പഴത്തേക്കും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്
ആണ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം പൈസേക്ക് ഇതാവകുമ്പോഴത്തേക്കും പോയി ചെക്ക് കൂടി ചെയ്ത് നോക്കാം അല്ലാണ്ട് നമ്മള് മാത്..
ആഹ് അതാണ് പൈസയക്കെ ആവുമ്പോഴത്തേകൊന്ന് പോയി നോക്കുക നല്ലത.
ഉ ഓക്ക ടി പിന്നെന്ന..
ഓ ശരി എന്നാ.
ഓക്കെ